എന്തടാ വിശേഷം
ആ നല്ല വിശേഷം അങ്ങനെ പോവുന്നു
സന്തോഷായിട്ട് ഇരിക്കുന്നോ
ഓഹ് ഭയങ്കര സന്തോഷം ഇവിടെ നല്ല മഴയൊക്കെയടാ ഇപ്പതാ മഴ പെയ്യുന്നുണ്ട്
ആണോ ഇവിടെ ഇങ്ങനെ മൂടിയ ഒരു കാലാവസ്ഥയാ മഴയാണോ അതുമല്ല വെയിലാണോ അതും അല്ലാത്തൊരു ഇരുണ്ട് മൂടി ഇരിക്കുന്ന കാർമേഘം മൂടിയിരിക്കുന്ന ഒരു കാലാവസ്ഥ
ആഹ് ആഹ് ആഹ്
ഉം വെള്ളം പൊങ്ങാനാണ് തോന്നുന്നു ഇങ്ങനെ മഴ പെയ്യുന്നേ
അതെ അതെ
ഉം ഇപ്പം തന്നെ ചിലയിടങ്ങളിലൊക്കെ വെള്ളം കേറി തൊടങ്ങിയിട്ടുണ്ട് ഞങ്ങളടെ ഇച്ചിരി മലപ്രദേശ ആണേ ഇച്ചിരി പൊങ്ങിയടവ ഉം അപ്പോ അപ്പൊ ഇവിടെ കേയറത്തില്ല പക്ഷെ താന്ന ഒരിടവുണ്ട് ആ ഇത് നമ്മളിങ്ങോട്ട് വണ്ടി കയറി വരുന്നടം
അതെ
അവിടെ അങ്ങ് വെള്ളം കേറും അപ്പം പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അതെ അതെ അതെ
ഉം സാനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കണം നേരത്തെ
ഓ ഓ ഓക്കേ ഓക്കേ ഓക്കെ
പിന്നെ നമ്മള് സാധനം ഇല്ലാതിരുന്ന് കഴിഞ്ഞാ ആര് തരും
അതെ
ഉം ഔടൊക്കെ എങ്ങനെ വെള്ളം കേറുന്നടവാണോ
ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ വെള്ളം കേറുന്ന ഇടോന്നല്ല കേട്ടോ
ഉം
മഴ പെയ്യും ആ ഒര് തൊക്കെ തന്നെ മഴ പെയ്യുമ്പോ കറണ്ട് പോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയൊണ്ട് അങ്ങനെ കൊറച്ച് കാര്യങ്ങളൊക്കെ
ആ ഇവിടെ മഴ ഇപ്പം മഴ പെയ്യണ്ട കറണ്ട് പോവാൻ കറണ്ട് ഇപ്പം ഭയങ്കര കറണ്ട് കട്ടാ ഇവിടെ എനിക്കോന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ യാവുമ്പോണ്ടല്ലോ ഈ കറണ്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മള് ര രാത്രിയിൽ അത് എഴുന്നേക്കുമ്പോ ലൈറ്റിടുമ്പോ കറണ്ടില്ല
അതേ
അപ്പ എനിക്ക് തോന്നുന്നു ഇവരീ ഒറങ്ങുന്ന സമയം നോക്കി കട്ട്
അതെ ഒരിടയ്ക്ക് അങ്ങനെ ആയിരുന്നടോ അത് സത്യ സത്യട്ടോ ശരിയാ ഒരടക്ക് ഓർമ്മയുണ്ടോ ഇപ്പഴും ഉണ്ടോ അങ്ങനെ
ഇപ്പോഴുംണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ തൊടങ്ങീട്ടുണ്ട്ത് അത് വീണ്ടും വന്നാ പരിപാടി
ആണോ
ഉം ഹും
പിന്നെ ഇത് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമില് റീലും കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ ആൾക്കാരൊക്കെ ഇടുന്നുണ്ടായിര്ന്നില്ലേ ഈ ക ഇത് വെച്ചിട്ട് ഉം
ഈ കറണ്ട് കട്ടിന്റെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം ന്താന്ന് വെച്ചാ വെള്ളമില്ല പൈപ്പ് ലൈനേ ഒള്ളേ ഇവിടെ കെണറ് കൂത്താൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലെ ഇച്ചിര കെളന്ന പ്രദേശുവായതുകൊണ്ട് ഇവിടെ കെ കെണറ് കുത്താൻ പറ്റത്തില്ല പാറയാ അപ്പം ആഹ് ബുദ്ധിമുട്ടാ അപ്പ കെണർ കുത്തിയാലും മറ്റേ കുഴൽ കിണർ അടിച്ചാലും നമുക്ക് വെള്ളം കിട്ടാൻ ഭയങ്കര താഴ്ചേ പോണം നല്ല പൈസയാവും അതും മ റ്റുള്ളവരുടെ ഇതിന്റെ അടുത്ത് ബാത്റൂമിന്റെ യൊക്കെ അടുത്ത കൊണ്ടങ്ങനെ കുത്തുന്നേ ഗ് വെള്ളവേ ആ നല്ല വെള്ളവല്ലേ ഒളൂ അതും കൊണ്ട് അതും പറ്റത്തില്ല കെണറില്ല അടുത്ത് അപ്പം ഇവിടെ പൈ പിന്നെ നല്ല ബുദ്ധിമുട്ടാ പോ രണ്ടാഴ്ചയൊക്കെ വെള്ളം വരായിരുന്നാ ഭയങ്കരബുദ്ധിമുട്ടാ
അതെ അതെ
നമുക്ക് നമുക്കിപ്പ ഫുഡ് ഇല്ലെങ്കിലേ നമുക്ക് കടയ് ക്ക്‌ എവിടെയേലും പോയി വാങ്ങിച്ച് കഴിക്കാം ഈ വെള്ള ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല
പാടാ
ഉം ഇപ്പൊ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തു ന്നാണ്ലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച അങ്ങനെ അങ്ങ് പോകാം പക്ഷെ ഈ വെള്ളവില്ലാതെ നമുക്ക് കുളിക്കണേ വെള്ളം വേണം കുടിക്കണേ വെള്ളം വേണം അലക്കണേ വെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ അതെ
ഉം ഇവിടെ പൈപ്പ് ലൈൻ ഉണ്ട്
ആഹ്
പക്ഷെ ങ്കില് വെള്ളം അവര് വിടത്തില്ല വല്ലപ്പോഴും ഇങ്ങനെ വിടും വല്ലപ്പോഴും വിട്ടാ നമ്മക്ക് പിന്നെ പൈസ കൊടുത്ത് അടിപ്പിക്കേണ്ട അവസ്ഥയ
അതെ അതെ ഞങ്ങടെ ഇവിടേക്ക് ഒന്നര വിട്ട വെള്ളം വരുന്ന മോട്ടർക്കെ വെച്ചിട്ടുണ്ട് കിണറ്വെ ക്കെ എന്നാലും പൊതു പൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ ആവുമ്പോഴത്തേക്കും ഒന്നര വിട്ടൊക്കെയാ വരുന്നത് അഹ് സമയത്തിന് പിടിച്ച് വെച്ചില്ലെങ്കി പണിയാവും അങ്ങനെയൊക്കെയ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്
ഉം ഉം ഹും
അങ്ങനെ ആ പിന്നെ ഗ്യാസിനും വില കൂടിയല്ലോ
അതെ അതെ ഗ്യാസിന് നല്ല വില കൂടി പിന്നെ കുറെ ഹോട്ടലുകളൊക്കെ പൂട്ടിയല്ലോ അങ്ങനെ കൊറെ ബുദ്ധിമുട്ടുകള് സത്യം പറഞ്ഞാ നമ്മളിപ്പം ആഹ് ഒരു യാത്ര ചെയ്യുമ്പപോലും നമ്മള് ഒരുപാട് കടകള് കാണുമ്പോ എല്ലാ കടകളും പൂ ട്ടിയേക്കുക കാരണം ഒന്നുമില്ല ആദ്യം ഒക്കെയാണെങ്കി എന്തെങ്കിലും ഹോട്ടലുകളെക്കെ തുറന്നിട്ടുണ്ടാവും ഇപ്പൊ ഒരു ഹോട്ടലും സത്യം പറഞ്ഞ കണ്ണി കാണുന്നില്ല ഹോട്ടലുകള്
അതെ അതും ഹോട്ടല് എന്നാ വെലയാന്നറിയാവോ സാധനങ്ങൾക്ക് യ്യോ ഞാൻ കഴിഞ്ഞ ദിവ സം എന്റെ അബദ്ധത്തിന് നമ്മള് ഒരിടം വരെ പോയേക്കുവായിരുന്നേ
ആഹ് ആഹ്
പ്പത്തേയ്ക്കും തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏ ചായ കുടിക്കാൻ വേണ്ടി ഒരിടത്ത് കേറി തലവേദന എടുത്തിട്ട് വെയ്യായിര്ന്നു കാപ്പി ചായ ഇതൊന്ന് കുടിക്കാൻ ഏ ഇരുപത് രൂപ ഒരു ചായക്ക് ആഹ് അ പ്പം ഞാനിങ്ങനെ ഓർത്ത് ഇരുപത് രൂപായോ നമുക്ക് പത്ത് രൂപാ പത്ത് രൂപ കൂടി ഇപ്പഴേ പന്ത്രണ്ട് രൂപ ആ ഒര് ലെവലില് കെടന്നതല്ലേ
ചായ പതിനഞ്ച് രൂപയാ ആഹ് ഞങ്ങടെ ഇവിടെക്കെ പതിനഞ്ചാ
ആഹ് പതിനഞ്ചാക്കിയോ ഇവിടെ പന്ത്രണ്ടേ ഒള്ളായിര്ന്ന് പെട്ടെന്ന് ഇരുപതിലോ ട്ട് കേറിയപ്പഴത്തേക്കും അത്രേയും
ഇരുപതൊക്കെ കേരളത്തിന്റെ അകത്തെന്നെല്ലേ ഇരുപത്
ആഹ് അതെ
ആണോ ഇരുപതൊക്കെ ആക്കിയോ
ആഹ് അതാ ഞാൻ പറഞ്ഞെ ഞാനും ഞെട്ടിപ്പോയി രണ്ടു ദിവസം രണ്ടു ദിവസം ഗ്യാസ് ഇല്ലാതായപ്പത്തേക്കും പൈസ അ അത്രക്ക് അങ്ങ് കൂട്ടിയപ്പഴത്തേക്കു ഭയങ്കര ബുദ്ധിമുട്ട് ഉം
പാല് വാങ്ങീട്ട് അല്ലേ ഒരു വീട്ടില് എത്രപേർക്ക് ചായ ഇട്ട് കുടിക്കാൻ പറ്റും ഒരു കവറ് പാല് മുപ്പത് രൂപയൊള്ളൂ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് അല്ലേ അപ്പ അതാണ് കൊറച്ചൂടിം നല്ലത്
ഇപ്പം നമ്മുക്കിപ്പം പെട്ടെന്നൊരു തലവേദന വന്നു അപ്പൊ നമ്മടെ ഒരു വിശ്വാസവാണല്ലോ ചായ കുടിച്ച് ഴിഞ്ഞാ പെട്ടെന്ന് തലവേദന മാറുവെന്ന് അ അങ്ങനെ വാങ്ങിച്ചയാണ് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല
ആഹ് പൈസ കൂടുമ്പോ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടല്ലേ
ഈ അത് നമക്ക് നമുക്ക് അയിനുള്ള വരുമാനം ഇല്ലല്ലോ വര്മാനം ഉള്ളവർക്ക് കൊഴപ്പയില്ല ഇപ്പ അയ്യായിരം രൂപ ആയാലും നമ്മക്ക് അങ്ങനത്തെ വരുമാനം ഇല്ലല്ലോ ഒന്നും ഇ ഇല്ലല്ലോ അതിനിന്നാണ് പ്രശ്നം ഉം സാധാരണക്കാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ
ഈ വെലക്കയറ്റവും ഒക്കെ ഇപ്പം നമ്മടെ സ്വർണത്തിന്റെ വെല കണ്ടോ കൂടിയത് എന്നിട്ട് പോലും സ്വർണ്ണക്കട നെറച്ച് ആളാ
അ അത് എടാ പിന്നെ അത് പിന്നെ ഉള്ളവരൊക്കെ അങ്ങനെ പോകുന്നതല്ലേ ഓരോ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ
ആഹ് സ്വർണ്ണ വെല ഭയങ്കരായിട്ട് കൂടി
പിന്നെയന്ന് പറയുമ്പ നേരത്തെ ചേർന്നിട്ടവരൊക്കെ ഉണ്ടാവും അങ്ങനെ കൊറെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെള്ളവർക്കൊക്കെ കുറച്ച് നല്ലതായിരിക്കും അല്ലെ നമ്മളിപ്പഴത്തെ പൈസ കൊടുത്ത് എടുക്കണ്ട ആവശ്യം ഇില്ല
ഉം പക്ഷെ നമ്മക്ക് ബുദ്ധിമോശായി പോയി അങ്ങനൊന്നും ചെയ്തിട്ടിട്ടില്ലാത്ത കൊണ്ടേ നമ്മളറിയുന്നില്ലല്ലോ സ്വർണത്തിന് ഇങ്ങനെ കേറൂന്ന് ഇങ്ങനെ വില കൂടുന്ന് ഞാനൊരി ക് സ്വപ്നത്തി പോലും വിചാരിച്ചില്ല ആഹ് നമുക്ക് ഒര്മാതിരി പെ പെട്ടെന്നേ എത്ര രൂപയാ പതിനായിരത്തിനെങ്ങാണ്ട് പവന് കെടന്നതല്ലാരുന്നോ എന്റെ അമ്മയൊക്കെ പറഞ്ഞ കേക്കാം അത്രേം പൈസൊക്കെ ഉള്ളാരുന്നു പെട്ടന്ന് കേറി പെട്ടന്ന് മുപ്പത് മു പതു വരൊക്കെ ആയപ്പഴും നമ്മള് ഓർത്ത് അതി കൂടത്തില്ലെന്ന് ഇപ്പങ്ങട് ഒന്നരേ ഒക്കെ ആയി ഉം
പൊറത്തായി നല്ല ഉം
ഉം ഇത്രേം പൈസയൊക്കെ നമ്മുക്ക് ണ്ടായിന്ന നമ്മളാരാര്ന്നു
ആഹഹാ
ഉം ഒര് ജോലി നോക്കീട്ട് പോലും എന്തോ പാടാ ജോലി കിട്ടാൻ
അതെ അതെ സത്യം പറഞ്ഞാ ഈ ചായ കുടി ച്ച ഞങ്ങൾ പലപ്പഴും പറയാറുണ്ട് കൂട്ടാര് തമ്മിൽ ഈ ചായ കുടിച്ച പൈ സോടൊരു ചായക്കട വരെ ഉണ്ടാ
ആഹ് അതെ നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തോ ചായ കുടിം കാപ്പി കുടിം ക്യറ്റീനി പോക്കും അങ്ങനാരുന്നല്ലോ
അതെ അതെ
ഉം പഠിത്തം കഴിഞ്ഞ് ഇപ്പം കൂട്ടാരൊക്കെ എവിടാന്ന് പോലും അറിയത്തില്ല
അതെ അതെ
ആഹ് പഠിച്ച് കഴിഞ്ഞിട്ട് അധിക നാളായില്ല എന്നിട്ട് പോലും ഓരോരുത്തരും ഓരോ സ്ഥലത്ത ആയപ്പഴ്ത്തേക്ക് വിളി കൊറഞ്ഞുെ മെ സേജ പോലും സീൻ ചെയ്യത്തില്ല അങ്ങനായി ഉം
അവര്ടേതായ കാര്യങ്ങളും തെരക്ക്കളൊക്കെ ഇണ്ടല്ലോ
ഉം എന്നാലും അവരൊക്കെ സ്റ്റാറ്റസ് ഇടും അങ്ങനെ സ്റ്റോറിടും അപ്പോ ഒന്നും അവർക്ക് തെരക്കില്ല നമ്മളിപ്പോ ഒരു മെ എവിടാന്ന് ചോദിച്ച പോലും ചെലരൊന്നും മൈൻഡ്ച്ചിയത്തില്ല
അതെ അതെ
അങ്ങനെയുണ്ട്
എല്ലാർക്കും ഒരു മനസ്സ് വേണോനൊന്നും ഇല്ലല്ലോ അല്ലെ എല്ലാർക്കും ഒരുപോലത്തെ മനസ്സാവണം എന്നൊന്നും ഇല്ലല്ലോ
ആഹ് അതും ശരിയാണ് അവിടെ എങ്ങനെ കൂട്ടാരൊക്കെ വിളിക്കാറുണ്ടോ
ഉണ്ടെടാ ഉണ്ട് ആഹ് കൊഴപ്പല്ല ഞങ്ങൾക്ക് ഗ്രൂപ്പുണ്ട് അതില് മെസ്സേജ് അയക്കും പേഴ്സണലായിട്ട് അയക്കും അങ്ങനെയൊക്കെ
ആഹ് പിന്നെ ക കല്യാണം കഴിഞ്ഞോവര്‌ടെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ
അതെ അതെ
കല്യാണം കയിഞ്ഞോർക്ക് പിന്നെ അത് ആ ഒറ്റ കാരണം കൊണ്ടേ ആ വീട് നോക്കണം പിന്നെ അവര് ആ അവരെ പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്തൊക്കെ ചെയ്താ പ റ്റും പിള്ളേരെ കാര്യം നോക്കണം കെട്ടോനെ നോക്കണം
വീട്ടില്ത്തതൊക്കെ നോക്കണ്ടേ പിന്നെ ജോലി ഉണ്ടെങ്കി അത് വേറെ അതെ അതെ അതെ
അതാണ് പെമ്പിള്ളേരെ പ്രശ്നം പെബിള്ളേർക്ക് രണ്ട് വീട് നോക്കണ്ട വരും ആ ൺ പിള്ളേർക്ക് പിന്നെ അങ്ങനൊരു പ്രശ്നയില്ല അവർക്ക് ഇപ്പ പൈസയൊക്കെ ചെലപ്പോ അവര് കൊടുക്കുവാരിക്കും പക്ഷേ അങ്ങനല്ല ന്നാലും രണ്ട് വീ ട്ടേരിം കൂടെ മെയ്ന്റെയിൻ ചെയ്ത് കൊണ്ട് പോണ്ട ആവി
അതെ-യതെ-യതെ-യതെ.
മ്മ് അവർക്ക് മാത്രം നോക്കിയാതി ആഹ് അങ്ങനൊരു പ്രശ്നമുണ്ട് പെൺപിള്ളാർക്ക്.
അതെ.
ഉം നമുക്കത് ഭയങ്കര
മ്മ്ഹ് അതെ.
മ്മ്ഹ് ഇനി വൈകിട്ടത്തേക്ക് വേറെ വെക്കണോ?
വൈകിട്ടത്തേക്ക് മീൻസ് രാത്രിത്തേക്ക് ഇല്ലില്ല ഈ കറി തന്നെ ഞങ്ങള് രാത്രി ഇങ്ങനെ കൂട്ടുകയാ ചെയ്യാ ചൂടാക്കിട്ട്. ഇല്ലെന്നുണ്ടെങ്കില് അനിയൻ വരുമ്പോഴത്തേക്കും ചപ്പാത്തിയോ അല്ലെങ്കില് ദോശമാവോ അങ്ങനെ എന്തെലും വാങ്ങിയിട്ട്
ആഹ് വൈകിട്ട് ചപ്പാത്തിയാണോ കഴിക്കാറ് വീട്ടിലെല്ലാരും?
അല്ല രാത്രികൾ. ഞാൻ വൈകുന്നേരം ഉദ്ദേശിച്ചത് കടികളെന്തെങ്കിലുണ്ടാക്കും. ഉം മീൻസ് ഉള്ളിവട അങ്ങനത്തെ അതൊക്കെ. ഉള്ളിവട വട ആ അങ്ങനെ. എന്തെങ്കിലുമൊക്കെ കടികൾ ചായെടെ കൂടെ അങ്ങനെയൊക്കെ.
ആ ആഹ് മ് അങ്ങനല്ലേ.
അതെ അതെ.
അത് വാങ്ങിക്കാറല്ലല്ലേ ഉണ്ടാക്ക
വാങ്ങി വാങ്ങിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ നിക്കുന്ന സ്ഥലവൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പം വണ്ടികളുടെ ബുദ്ധിമു മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ കൊറച്ച് ടൗണാ ഈ അങ്ങോട്ട് പോണെങ്കി കൊറച്ച് ബുദ്ധിമുട്ട് ഇവിടെ അടുത്ത് കടകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനത്തൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മള് വീട്ടിതന്നെ കൊറച്ചങ്ങനെ ആക്കും. അങ്ങനെയൊക്കെ. പോയി വേടിക്കാൻ നിക്കത്തില്ല. അത് വലിയ ബുദ്ധിമുട്ടാ അതിനൊ ക്കാളും നല്ലത് വീട്ടിലുണ്ടാക്കുന്നതാ ഹ്ഹ്
ആഹ്. ആണോ? എടാ ഞാ മഴ പെയ്യുന്നു. ഞാൻ തുണിയൊന്ന് പെറക്കിക്കോട്ടെ. വിളിക്കാവേ.
ഓക്കെ ഓക്കെ-ഓക്കെ-ഓക്കെ ശരി.